ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ
എന്ത് പനി വെല്ലോ ഉണ്ടോ
ആ ഈ മഴക്കാലത്തിന്റെതായിട്ടുള്ള ചെറിയ ജലദോഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഇ ഇരിക്കുന്നു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പൊ നമുക്ക് അസുഖങ്ങളൊക്കെ ഇപ്പൊ വരുവാണെങ്കിലും നമ്മളതിനുള്ള പ്രതിരോധ നടപടികൾ ഒക്കെ എടുക്കാറുണ്ട്. ഇനിയിപ്പോൾ മഴക്കാലം ആവുമ്പോൾ നമ്മൾ വിഭിന്നമായി വേനൽക്കാലത്ത് നിന്ന് വേറൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണല്ലോ. അപ്പോൾ ഒരുപാട് ഈ പനി പോലുള്ള ആഹ് പനി പ്ര ജലദോഷം അതേപോലെ തന്നെ പല സാംക്രമിക രോഗങ്ങൾ തന്നെ മഴക്കാലത്ത് ഈ നമ്മുടെ ജലത്തിൽ കൂടി പകരുന്ന രോഗങ്ങളും അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങൾ നമക്ക് ഈ മഴക്കാലത്ത് കാണപ്പെടുന്നതാണല്ലോ.
തീർച്ചയായും ന്ന് വെച്ചാൽ കുറച്ചു നാൾ മുമ്പ് നമുക്ക് വേനൽക്കാലമായിരുന്നു അപ്പോൾ അതിയായ ചൂടായിരുന്നു അപ്പോൾ നമ്മൾ ചു ചൂടിൽ നിന്ന് പ്രതിരോധി നിക്കാനുവേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് അധികം വെള്ളം കുടിക്കുന്നു തണുത്ത വെള്ളം കുടിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യും, പക്ഷെ മഴക്കാലം വരുമ്പോഴത്തേനും അന്തരീക്ഷം തണു ക്കുകയാണ് അപ്പ അപ്പോഴത്തേനും നമുക്ക് ആ ഒരു. കാലാവസ്ഥ ഒറ്റപ്പെടാൻ വേണ്ടി ആഹ് പനിന്ന് പറയുമ്പോ അത് നമ്മുടെ ശരീരം പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ്, അതില് ചില പ നമ്മൾ പനി വരുമ്പോ ഉടനെ ടാബ്ലറ്റ് കഴിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ ഡോക്ടറിനെ കാണണം എന്നുവെച്ചാൽ. ഒരു കൃ നിശ്ചിത ടെമ്പറേച്ചർ കഴിഞ്ഞാലാണ് ആ ഒരു പനി മോശമായി ബാധിക്കുന്നത്, അതുപോലെ തന്നെ ചൂടുവെള്ളം കുടിക്കണം ഒന്നാമത്തെ കാര്യം തിളപ്പിച്ചാറിയ വെള്ളം ആയിരിക്കണം കുടിക്കേണ്ടത്, അതുപോലെ തന്നെ ഇപ്പം മഴക്കാല ആയത് കൊണ്ട് തന്നെ നമ്മൾ ആശു ആശവർക്കർമാരെല്ലാം നമ്മുടെ വീട്ടിൽ വിളിച്ച് തിരക്കാറുണ്ട്, വീട്ടിൽ ആർക്കെങ്കിലും പനിയുണ്ടോ എന്തെങ്കിലും അസുഖം ഉണ്ടോ, അല്ലെ നമ്മുടെ വീട്ടിൽ വന്ന് നോക്കെഒക്കെ ചെയ്യും, അതെനിക്ക് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്, അതുപോലെ തന്നെ നമ്മള് രോഗം വരുമ്പോൾ ഹോസ്പിറ്റൽസിൽ പോകുകയാണെങ്കിൽ തന്നെ മാസ്ക്. മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രം പോകുക, കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പലതരത്തിലുള്ള രോഗങ്ങളാണ് അതെ ബാക്ടീരിയ രോഗങ്ങളുണ്ട് വൈറസ് രോഗങ്ങളുണ്ട്, നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ ഒരു കൊറോണ വൈറസ് വന്നു എന്ത് മാരകമായാണ് ഈ ലോകത്തെ തന്നെ ബാധിച്ചത് അത്. അതിന് ഒന്ന് പ്രതിരോധിക്കാൻ എന്തെല്ലാം സംവിധാനങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചു, ലോക്ക്ഡൌൺ നടത്തി അതുപോലെ തന്നെ കൃത്യമായി മാസ്ക് ധരിച്ചു, സമ്പർക്കങ്ങൾ ഒഴിവാക്കി, കൃത്യമായി എവിടെയെങ്കിലും പോയിട്ട് വന്ന കഴിഞ്ഞാൽ കൃത്യമായി കുളിക്കാൻ പ വ്യക്തി ശുചിത്വം പാലിക്കാൻ പറഞ്ഞു, അതുപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗിക്കാൻ പരിചയപ്പെടുത്തി, ഓരോ രോഗങ്ങൾ വന്നാൽ കൃത്യമായി നമ്മൾ അതിനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരിക്കണം, കാരണം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പൊ പുതിയ പുതിയ രോഗങ്ങളാണ് വരുന്നത്. നിപ്പ വൈറസ് ഇതെല്ലാം നമ്മൾ ഇപ്പ ഇപ്പൊ കേട്ട്. കൊണ്ടിരിക്കുന്നതാണ് പണ്ട് കാലത്ത്. അധികം ഉള്ള ജനങ്ങൾക്ക് രോഗങ്ങൾ ഇല്ലായിരുന്നു പക്ഷെ. ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ. ഒരുപാട് രോഗങ്ങളും ഒരുപാട് വൈറസുകളും ഒരുപാട് ബാക്ടീരിയകളും ഉണ്ട്, ഇതും നമുക്ക് തന്നെ കണ്ണിൽ കൊണ്ട് കാണാൻ തന്നെ. സാധിക്കാറില്ല
അതെ അതെ അതെ പണ്ട് കാലത്തുള്ള ആ രോഗങ്ങൾ അസുഖങ്ങൾ നമ്മൾ കേട്ടുകേൾവി പോലുമില്ല ഇപ്പോഴത്തെ പാനീയം താങ്കൾ പറഞ്ഞു നിപ്പ അതേപോലെ തന്നെ ഷിഗല്ല എന്ന് പറഞ്ഞു ഷിഗല്ല ജലത്തിൽ നിന്ന് പകരുന്ന രോഗം ഇതൊന്നും പണ്ട് കാലത്ത് നമുക്ക്. കേട്ട് കേ കേട്ടു കേൾവി പോലും ഇല്ലാത്ത തരം അസുഖങ്ങളൊക്കെയാണ്, നമുക്കത് നമ്മുടെ പഴയ തലമുറയിലെ മുത്തശ്ശന്മാരും മുത്തശ്ശികളും അവർക്കൊന്നും ഇങ്ങനെയുള്ള ഒരു രോഗങ്ങൾ ഉണ്ടായതായി നമുക്ക് ആർക്കും നമുക്ക് അറിവില്ല.
തീർച്ചയായും ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ജലം അധികമാണ്, അപ്പൊ ജലത്തിലൂടെ ഒരുപാട് രോഗങ്ങൾ പകരാം, ഈ ജലത്തിൽ തന്നെ കൊതുകുകൾ മുട്ടയിടാം, ഈ മുട്ടയിട്ട് നമുക്ക് കൊതുക് പരത്തുന്ന ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാം, മലേരിയ തുടങ്ങിയവ. അതുപോലെ തന്നെ ഇങ്ങനെ ജലം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇപ്പം ഈ വീടുകളിൽ റബ്ബർ ഷീറ്റ് ഒക്കെ അടിക്കുന്നവർത്ത് പറയും മഴ സമയത്ത് ആ ടാപ്പിനാ സാധനം കമഴ്ത്തി വെക്കണം അല്ലെങ്കിൽ ചിരട്ടകൾ ഉണ്ടെങ്കിൽ കമഴ്ത്തി വെക്കണം എന്നൊക്കെ കാരണം ഇങ്ങനെ കൊതുകുകൾ വഴിയാണ് കൂടുതലും മഴ. കാലങ്ങളിൽ രോഗങ്ങൾ പകരുന്നത്, അതുപോലെ തന്നെ ജലത്തില് എലിയൊക്കെ ഉണ്ടെങ്കിൽ എലിപ്പനിയൊക്കെ നമുക്ക് പകരാം, ഇതൊക്കെ ഇപ്പം പ്രധാനമായി കണ്ടുവരുന്ന രോഗങ്ങളാണ്.
അതെ എലി പനിയൊക്കെ ഇപ്പൊ നമ്മള് ഈ കുടുംബ കുടുംബ ആരോഗ്യ പ്രവർത്തന പ്രവർത്തകരെ അവരെ അവര് ഇങ്ങനെയുള്ള കൂടുതൽ പ്രവർത്തനത്തിൽ ഈ മഴക്കാലത്തിൽ അവർ ഏർപ്പെടാറുണ്ട്, വീടുകളിലേക്ക് അവർ ഇതിനുള്ള മരുന്നുകളും. ഗുളികകളുമായി വന്ന് വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും അവർ തന്നു പോകാറുണ്ട്.
തീർച്ചയായും ശുചിത്വം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്, എല്ലാ വീടുകളിലും കിണറുകളിൽ വന്ന് ക്ലോറനേഷൻ നടത്തും അത് പ്രധാനമായും ഇതുപോലെയുള്ള ബാക്ടീസ് ക്ലോറനേഷൻ എന്ന് പറഞ്ഞാല് ഒരു പ്രതിരോധ സംവിധാനമാണ്, ബാക്ടീരിയകളെയൊക്കെ കൊല്ലുന്നത്. അതിന് കൃത്യമായി ചെർത് ഹ് കെണറ് വെള്ളത്തിൽ അത് നമ്മൾ നടത്തിയിരിക്കണം അതുപോലെ തന്നെ നമ്മള് പരിസരം വൃത്തിയായി സൂക്ഷിച്ചിരിക്കണം പരിസരത്തു നിന്നുമാണ് ഒരുപാട് അധികം രോഗങ്ങൾ വരുന്നത് അപ്പം വ്യക്തി ശുചിത്വം വേണം ഇതെല്ലാം രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗാണ്
അതെ അതെ നമ്മള് നമ്മൾ റിവില്ലാത്ത വ്യക്തികൾക്ക് കൂടി നമ്മൾ അറിവുള്ള ആളുകൾ അത് പകർന്ന് കൊടുക്കേണ്ടതാണ് ഹ് ഇപ്പോൾ ഓരോ ഈ തീരെ ഈ ഒരു സാക്ഷരതയില്ലാത്ത നമ്മളെ ഗ്രാമങ്ങൾ ഉൾഗ്രാമങ്ങളിൽ അതാണ് ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആദിവാസികളെ ആദിവാസി ഗോത്രങ്ങൾ അവർക്ക് അവരുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ അവബോധമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ ഏറ്റവും ഗുണകരമായിട്ട് സമൂഹത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്
തീർച്ചയായും കാരണംന്ന് പർഞ്ഞാ ആ് കേരളം ഏറ്റവും സാക്ഷരത കൂടിയ ഒരു സംസ്ഥാ നമാണ് എന്നാലും ഞാൻ ഇങ്ങനെ കോളേജിൽ ഇങ്ങനെ ആ ഉല്ലാസയാത്ര പോകുന്നതിന്റെ ഭാഗമായി അച്ചൻകോവിൽ എന്ന സ്ഥലത്ത് പോയി അ് ഇങ്ങനെ അവ്ടെ വിസിറ്റെയ്തപ്പോൾ അവിടെള്ള ആളുകൾ ഉൾഗ്രാമത്തിൽ താമസിക്കുന്നവർക്കൊന്നും ശരിയായ രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല അവിടുത്തെ അധ്യാപകർ അതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടുള്ള കുട്ടികൾ കുറച്ച്ദിവസം മാത്രം വന്നിട്ട് പിന്നീട് ഈ വന വനത്തിൽ നിന്ന് ലഭിക്കുന്ന തേൻ അതുപോലെ ഉള്ളവ ശേഖരിക്കാൻ വേണ്ടി പിന്നീട് അവർ ഉൾക്കാട്ടിലേക്ക് അങ്ങ് പോകും അവർക്ക് വിദ്യാഭ്യാസത്തിനോ അതിനോടോ ഒന്നും ഒരു താല്പര്യ ല്ല അതുപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വേറെയാണ് ഇപ്പൊ ഈ അട് ത്ത് കാലത്താണ് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് കൊറച്ച് പേർക്ക് പഠിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ കൊടുക്കുന്നതും ഇതുപോലെയുള്ള കണക്ഷൻ കൊടുക്കുന്നതു എല്ലാം സാക്ഷരത പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ച്ചാ ആ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൃത്യമായി എങ്ങനെ കുളിക്കണം ന്നോ പല്ല് തേക്കണം ന്നോ ഒന്നും തന്നെ അറിയില്ല കൂടുള്ള അധ്യാപകർ ചെയ്യുന്നത് അക്ഷരങ്ങൾ പഠിപ്പിക്കുകയല്ല പ്രധാനമായി ആദ്യം ചെയ്യുന്നത് വ്യക്തി ശുചിത്വം എന്താണെന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്
അതെ യതെ ഞാന് ഇപ്പൊ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ആദിവാസി ഗോത്രങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മള് വയനാടൻ മേഖലകളിൽ താങ്കൾ വയനാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് അറിയാൻ സാധിക്കും വയനാട്ടിലേക്കുള്ള ഉൾഗ്രാമങ്ങളില് ഏ വനമേഖ ഖലയിലുള്ള ആദിവാസി ഗോത്രങ്ങൾ അവർക്ക് ഇപ്പോൾ കണ്ടുവരുന്നത് ഒരുവിധം പാവപ്പെട്ട ആളുകൾക്കൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെതായിട്ടുള്ള അവർക്കത് പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അവര് ആദിവാസി ഗോത്രത്തിൽ നിന്ന് ഐ എ എസ് നേടിയ ഒരു ഒരു വനിത ഒരു നമുക്ക ഒരു പെൺകു കുട്ടിയെ കുറിച്ച് നമുക്കറിയാം വയനാടൻ ആദിവാസി ഗോത്രത്തിൽ നിന്നാണ് ഐ എ എസ് നേടിയ ഒരു പെൺകുട്ടി അതൊക്കെ അവർക്ക് അവരുടെ തിൽ നിന്ന് മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് പക്ഷേ എന്നാലും ഭൂരിഭാഗം ആദിവാസി ഗോത്രങ്ങളിലെ ആളുകൾക്ക് അവർ ഈ പറഞ്ഞ പോലെ ഉൾഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ വന വനാന്തരങ്ങളിലേക്ക് അവർ ചേക്കേറുന്നത് കൊണ്ട് അവർക്ക് പുറംലോകത്തെ നഗരങ്ങളിലെയോ ആ പട്ടണങ്ങളിലേയോ കാര്യങ്ങളൊന്നും അവർക്ക് അത് അവർക്ക് അറിവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സമൂഹങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ കൂടുതൽ ഇതിനുള്ള പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഇങ്ങനുള്ള കൂടുതൽ പ്രവർത്തനത്തിലേക്ക് അവരെ നയിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്
തീർച്ചയായും കാരണം വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കണം അത് എല്ലാവരുടെയും മൗലികാവകാശമാണ് അത് ആരും ലംഘിക്കുന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾക്ക് ബോധ്യപ്പെടുത്തി എടുത്ത് കൊണ്ടുവരാൻ കുറെയധികം സമയം വേണ്ടി വരുന്നു അവര്ടെ മാതാപിതാക്കളെ ആയാലും രക്ഷിതാക്കളെ ആയാലും അതാണ് പ്രധാനപ്പെട്ട ഒരു പോരായ്മ പിന്നീട് ഇവർക്ക് അ് കൊടുക്കുന്ന വിദ്യാഭ്യാസം അത് കുറച്ചു പേർ മാത്രമാണ് പൂർത്തീകരിക്കുന്നത് പിന്നീട് പെൺകുട്ടികളാണെങ്കിൽ തന്നെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളിലേക്ക് വരുന്നില്ല കൊറച്ച് കഴിയുമ്പോഴത്തേന് ഇവരൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് വരെ നമുക്ക് കാണാൻ സാധി ക്കുന്നുണ്ട് ആ ഗോത്ര വിഭാഗങ്ങളാക്ക അത് ഇന്ന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സത്യത്തിൽ ഇവരൊക്കെയാണ് ഉൻ ആ സമൂഹത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് കുറേയധികം കാര്യത്തിൽ കേരളം ഒന്നാമത് തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല
കൂടുതൽ നമ്മൾ പ്രാധാന്യം പ്രാമുഖ്യം കൊടുക്കേണ്ടത് അതാണ് വാക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഇത്തരവാ ഇത്തരം ആദിവാസി ഗോത്ര സമൂഹത്തിന് നമ്മൾ അ് നമ്മളൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചരിത്രങ്ങൾ അല്ലെ നമ്മൾ ഹിസ്റ്ററി പോലുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഇത്തരം ഗോത്ര സമൂഹങ്ങൾ ആദിവാസി ഗോത്ര സമൂഹങ്ങളുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന എത്രയോ നല്ല വനിതാരത്നങ്ങൾ എത്രയോ നമുക്ക് പത്മശ്രീ പോലുള്ള പത്മഭൂഷൺ പോലുള്ള എത്രയോ അവാർഡുകൾ ബഹുമതികൾ അവരെ തേടി വന്നിട്ടുണ്ട് താങ്കളെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു
തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ ദൃശ്യ മാധ്യമങ്ങളിൽ കൂടി അറിയാൻ സാധിക്കുവല്ലോ
അതുപോലെ ന്നെ ഈ രോഗങ്ങളെ കുറിച്ച് ക്കാലും നമുക്കിപ്പൊ എന്തസുഖം വന്നാലും നമുക്കൊരു ഡോക്ടറിനെ കാണുന്നത് പോലെ നമുക്ക് ചാറ്റ്ജീപീറ്റിയെ സമീപിക്കാം ഈ രോഗങ്ങളിൽ എന്തൊക്കെ ചെയ്യാം കുറെയധികം കാര്യങ്ങൾ ശരിയായിരിക്കും എന്നാലും എപ്പോഴും ചാറ്റ്ജീപീറ്റിയെ നമ്മൾ ആശ്രയിക്കുന്നത് ശരിയല്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഈ നമുക്ക് ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ കിട്ടുന്ന ഗുളികയൊക്കെ നന്റെ കണ്ടന്റ് എന്താണ് അതിൽ കഴിച്ചാല് ഏത് ഗുളിക കഴിച്ചാലും നമ്മുടെ രോഗം മാറും പക്ഷെ എന്നാലും കൊറച്ചധികം ഹാംഫുൾ എഫക്ട് അതിനുണ്ടാവുല്ലോ അതൊക്കെ ഞാനിങ്ങനെ പരിശോധിക്കാറൊക്കെ ഉണ്ട് സാമൂഹ്യ മാധ്യമങ്ങളും വളരെ നല്ലയാണ്
അപ്പോൾ അങ്ങനെയുള്ള ഒരു അവബോധം നമുക്ക് മഴക്കാല രോഗങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം അല്ലെങ്കിൽ എല്ലാവർക്കും നമ്മൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണെന്ന് ഞാൻ ഞാൻ വിചാരിക്കുന്നു
ശരി എന്നാ നിർത്തുവാന്നേ
ശെരി